ഓ എവിടെ ഒരു വിവരം ഇല്ലല്ലോ
കേൾക്കുന്നുണ്ടോ
ഹലോ ആഹ് കേൾക്കണ്ട് ഇങ്ങോട്ട് അങ്ങട്ട് കേൾക്കണില്ലേ
ആഹ് സൗണ്ട് കോറവാണല്ലോ
അതെ ഇപ്പാളോ
ആഹ് നല്ല സൗണ്ട് ഇല്ല എന്നാലും കൊഴപ്പില്ല
ആഹ് ആഹ് ആഹ് എന്തൊക്കെയ എന്നിട്ട്
അങ്ങോട്ട് കേക്കണണ്ടോ
ആഹ് അങ്ങട് കേൾക്കണ്ട്
കേൾക്കുന്നുണ്ടല്ല ആഹ് വിട്ടു പിടിച്ചിട്ടാന്ന് ആറിയില്ല ഇല്ല ഇല്ല എന്താണ് ചായ പരിപാടിയൊക്കെ തോടങ്ങിയോ
എങ്ങനെ
ചായപരിപാടി തൊടങ്ങിയാേയ്ക്ക
ഇല്ല്യ ചായ ഇണ്ടാക്കിട്ടില്ല മക്കള് ഇപ്പോ സ്കൂള് വിട്ട് വരും അപ്പത്തന്നെ ഒക്ക ഉണ്ടാക്കും
എന്താക്കാന്ന് വിചാരിച്ചിട്ടല്ലേ ഉം മഴയൊക്കെല്ലേ അവിടെ
ഏഹ് മഴ തന്നെയാണ് എന്ത് പരിപാടി ഇന്ന് ഇപ്പോ ഉച്ചക്ക് ഇന്ന് കൊറച്ചൊരു മഴക്ക് ഒഴിവുണ്ടായിരുന്നു പിന്നെ മഴ തുടങ്ങി
കൂട്ടൊന്നും പറയണ്ട ഞാന് എന്താണ് ഹ് ഇന്നാല മോന് എന്താണ് സ്കൂളില് എസ് പി സില് കൂടിട്ടുണ്ട് എട്ടാം ക്ലാസ്സില് ല് സെലക്ഷൻ കിട്ടിക്ക്ണ് അപ്പന്നാ അയിന്റെ പൊ ഫസ് മീറ്റിംഗ് ആണ് എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഒക്ക മീറ്റിംഗ് ഇന്ന് ഉണ്ടന്ന് ഗ്രൂപ്പിലൊക്കെ കണ്ടിരുന്നു പിന്നെ ഓരോ തെര ക്ക് കാരണം ഗ്രൂപ്പ് നോക്കിന്നില്ല മോനാണെങ്കിൽ ഗ്രൂപ്പ് എടുത്ത് ഇങ്ങാട് അർച്ചീവിൽ ഇടൂലെ എപ്പഴും കാണണ്ട വിചാരിച്ചിട്ട് ആഹ് മറ്റേ ഉം കൊറച്ച് ഗ്രൂപ്പുകളൊക്കെ ഓന് ഓന്റെ ഗ്രൂപ്പ്‌ ഒക്കെ അങ്ങനെ ഇ ച്ചിടും അത് കാരണം ശ്രദ്ധിച്ചിട്ടില്ലന്ന് പുറത്തങ്ങനെ ക അതൊക്കെന്നെ പിന്നെയും നോക്കും പിന്നിങ്ങാനെ ഓരോ നമ്പറിൽ ഇവര് ഇങ്ങനെ മെസേജുകളൊക്കെ കൂടി ഗ്രൂപ്പ് ഒക്കെ ശ്രധിക്കാൻ പറ്റിട്ടില്ല ! ! ! ! ! ! ! ! ! ! എന്നിട്ട് മീറ്റിങ്ങിന് പോയി ഞാന് മീറ്റിങ്ങിന് പോയപ്പോ ഇപ്പ നല്ല വെെലും കണ്ടു അപ്പൊ വേഗം ഓടി ഇവിടെ അടുത്തന്നെ ബസ് കേറിയങ്ങനെ സ്കൂളിന്റെ അവിടെ ചെന്ന് അറിഞ്ഞയപ്പോഴാണ് തേമാതിരി കൊറച്ച് പെണ്ണങ്ങങ്ങള് വന്നുക്കുണു ഓലും വന്ന് മടങ്ങി പോവാ
ആഹ് അപ്പൊ മീറ്റിംഗ് ഇണ്ടായിട്ടില് യാ
ഇല്ല മീറ്റിംഗ് നാളേക്ക് മാറ്റികുണു
ട്ടത് ശരി ഫോണ് നോക്കാതെ പോയ്ട്ട്ണ്ടാവൂലേ
ആഹ് അതായത് ഇപക് അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പ് ഇങ്ങനെ പുറത്താണ് കണ്ടിരുന്നത് കുട്ടി അത് ഉള്ളിക്കാക്കി ഇവിടെ ആക്കിട്ട് ട്ട്ക്കാണ് ഓന് ഓന്റെ എട്ടാം ക്ലാസ്സിന്റെ ഗ്രൂപ്പും അതു മാറ്റി ഇട്ട്ക്ക്ണ് അത് കാരണം ശ്രദ്ധീപ്പെട്ട്ട്ടില്യ പിന്നെ ഇങ്ങനെ നമ്പറേള്ല് മെസ്സേജ് ആ വരലോക്കെ കൂടിയായിട്ട്
ആഹ് ശരി ആഹ്
അപ്പൊ അങ്ങനെ പിന്നെ അപ്പത്തന്നെ ഇങ്ങടും ബസ്സ്ട്ടി അല്ല അധികം ദൂരൊന്നു ഇല്ല കുറച്ച് പോയാ മതി ഉം എന്നാലും പ പത്തിരുവത് ഉർപ്യ വെറ്തെ ചെലവായി
വെറ്തെ പോയിലേ
വെറ്തെ പോയി നാളിംപോണ്ടേ ഉം ഞാൻ വരും ആഹ് നാളേണ് ഇള്ളത് അതായതിൻ്റെ ബിസ്നസിന്റെ സാറന്മാര്ക്ക് എന്തൊക്കെ പ്രശ് പ്രശനങ്ങൾ കാരണം വരാൻ പറ്റാത്തുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ ഇന്നലെ രാത്രിക്ക് ഇട്ടക്കണത്രേ ഇട്ട്ക്ക്ണു ന്നിട്ട് ഞാംപിന്നെ അപ്പതന്നെ അവിട്ന്ന് സാറും പറഞ്ഞു അമ്മളെ തെറ്റാണ് എന്നിട്ട് അവിട്ന്ന് സെക്യൂര് പറണ്ട് അപ്പത്തിന് വേറെ സാറാവിടുന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് എന്താ നാരായണമാ മാഷ് പറയും പറഞ്ഞ പറഞ്ഞു നേർത്തെ മൂന്ന് രക്ഷിതാക്കൾ വന്ന് മടങ്ങ്യപ്പോ അപ്പൊ പറയണ്ട് ഗ്രൂപ്പിൽ ഇന്നലെ രാത്രി പത്ത് മണിക്ക് നമ്മൾ ഇക്ക് പറ്റൂലന്നായപ്പോ ഞങ്ങള് ഇട്ടിട്ടുണ്ടല്ലോ ഇങ്ങള് ഗ്രൂപ്പാേക്കാത്തത് ഞമ്മളെ കുറ്റല്ലല്ലോന്ന് പർണു മാമ്
അതന്നെ ഹ്
ഞങ്ങള്പിന്നെ സ്കൂൾക്കങ്ങട് കേറീന്നില ഗൈറ്റിന്റെ അവ്ട്ക്കെത്തി ഏ
ഉ ഇങ്ങടന്നെ പോരും ചെയ്തുല്ലേ വേം ഇങ്ങട്ട്
തേങ്ങണം ആഹ് വേഗം ഇങ്ങട്ടന്നെ തിരിച്ചുപോന്നു കെട്യൊണ്ടായിരുന്നു ഇവിടം ഓരു കടന്നുറങ്ങിരുന്നു അപ്പൊ ഞാൻ ഇനീ വണ്ടിയൊണ്ട് ആക്കി തെരാനൊന്നും ഞ് എടങ്ങാറാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ആഹ് കേറിയാആരേലൊക്കെ ഇണ്ടാവൊല്ലോ മേമ് പോവാരുതീട്ടങ്ങനെണ്പോയി ഇന്നിട്ടോ കൊടേം കൊണ്ടോയില്ല നല്ലൊരു മഴയത്ത് ഇവിടെ കിടന്ന ഒറങ്ങ പുവ്വാരിന്നു അതുംമിസ്സായി ഹ്ഹ്ഹ്ഹ് അവ്ട്ന്നങ്ങടറങ്ങി ബസ് സ്റ്റോപ്പിക്കങ്ങട് എത്തലും ഭയങ്കര ങ്കര മഴ കൊടിം കൊണ്ടേയ്ന്നില ആഹ് മഴ സ്‌റ്റോപ്പിലവടെ നിന്ന അപ്പത്തിന് ബസ് വന്ന് സ്കൂളിന്റെ അവിടെ എത്തിയപ്പത്തിനും മഴ ഒന്നു ഇങ്ങട്ട് തോർന്നു പിന്നെ
ആഹ
തിരിച്ചു പോരുമ്പോഴും പിന്നെ അങ്ങനെ ഇവടെ തിരിച്ചുവരുമ്പൊ വെല്യ കാെഴപ്പണ്ടായില അങ്ങനെ അങ്ങനെ ഇണ്ടായി ഇഞ്ഞ്പ്പോ നാളെ
ഇപ്പൊ എങ്ങടെ ഇറങ്ങുമ്പോളും നമ്മൾ കൊട ഇടുത്ത് പോണം
ന്നാഇങ്ങട്ട് ആഹ് അവള് പപ്പടം കൊണ്ട് വന്ന പിന്നെ കൊ കൊട കൊണ്ടവലൊക്കെണ്ട് പേ ഹ് ഉം
ഇനിയിപ്പോൾ നാളെയും പോണല്ലോ അല്ലേ മീറ്റിങ്ങിന്
ഇന്നി നാളെയും പോണം ഈ നേരത്തന്നെ പോണം ഒരുങ്ങി അത് ഈ പണിയാളൊക്കെ കഴിഞ്ഞാ രണ്ടു മണി രണ്ടരക്കൊക്കെ ഒരു ഭാഗത്ത് കെടന്നാ മതിന്നിങ്ങനെ വിചാരിക്കും അപ്പളേക്കാരം മീറ്റിംഗ് മോന് പിന്നേ പിന്നേം പറഞ്ഞ് ഉമ്മ മറക്കരുത്ട്ടോ മറക്കരുത് പക്ഷേ ഓന് ഒന്നും ഈ ഗ്രൂപ്പ് ഓനും നോക്കിയിട്ടില്ലാന്ന് തേന്നണണ്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞ അതാണ് എസ് ബി സിക്ക് മീറ്റിംഗിന് വന്നിട്ടില്ലേ പിന്നെ നാളെ എന്തായാലും പിന്നെ വരേണ്ടി വരുംന്നൊക്കെ അപ്പൊ പിന്നെ അപ്പ ഒന്നും നോക്കാൻ നിന്നില്ല അങ്ങട് പോയി ഇണ്ടാവോലോ മാറ്റിട്ടുണ്ടാവുന്നു വിചാരിച്ചിട്ടില്ല
ഉം ഇനി എന്തായാലും നാളെ ഒന്ന് മാറ്റി പോവാ അപ്പൊ
ഉം ആഹ് ഇനി നാളൊന്നും കൂടി മാറ്റി പോവാ
എങ്ങനെണ്ട് പഠിപ്പും കാര്യങ്ങളൊക്കെ?
ഉം കൊഴപ്പ കൊഴപ്പല്ലാതങ്ങനെ പോണണ്ട്
ആഹ് ആഹ്
ഇപ്പതക്കെ പുസ്തകങ്ങളൊക്കെ മാറിക്ക്ണലൊല്ലേ
ആഹ് എല്ലാതും മാറിക്ണു പ മദ്രാസില ആ ഓന് എട്ടിലാണ് അയിന്റെ മേലൊരാളുണ്ട്. ഓ ന് പത്ത്ലാ?
മദ്രസേത്തെ പുസ്തകൊക്കെ മാറിക്ക്ണല്ലൊ
ഏ
പുസ്തകങ്ങളൊക്കെ മാറിക്ക്ണല്ലോ പറയ.
ആ ആ പറ്റൂല പുസ്തകങ്ങള് മാറിക്ക് ണെയ് സ്കൂളിൽ തന്നെ. പത്താം ക്ലാസൊക്കെ ഈപ്രാവിശ്യക്കെ നല്ല കഴിഞ്ഞൊല്ലം മുതലേ തന്നെ ഇതാണല്ലോ
ആഹ് അതുതന്നെ.
പ്രശ്നാണല്ലോ പറയ
ഉം പിന്നെന്താ കുടട്വള് ചെറിയ കുട്ടികളാ? ഏഹ് അതെ
ഒരാള് ഏഴില് മൂത്താള് ഏഴില് ചെറുത് ഒന്നിലാണ്.
ആ അപ്പൊ പിന്നെ അയിനൊക്കെ ആവണൊള്ളൂ
ഞാ ഹ
ഉം ഏത് ക്ലാസാണെങ്കിലും വേണം
അല്ല ഇപ്പൊ വല്യോലെ ചെറിയോൽക്ക് പറഞ്ഞ മായിരിക്കാ പേരന്സിനാണ് ഫുള്ള് വർക്കും ഞമ്മക്ക്. പെരേലിരുന്ന് വെള്ളിയാഴ്ച അധി കൊരു വർക്ക് വിടെലാണ് തിങ്കളാഴ്ചക്ക് ഇത്. ഒക്കെ ചെയ്ത് ഒട്ടിക്കലും വെട്ടലും പുടിക്കലും പറഞ്ഞമാതിരി ഇതൊക്കെ ഞമ്മക്കന്നെ വർക്ക്. കുട്ടികൾക്കല്ല വർക്ക് രക്ഷിതാക്കളുടെ സഹായത്തോടെന്നാ പറയാ രക്ഷിതാക്കളുടെ സഹായത്തോടെ ചെയ്യുകന്നറിയും ഉം ഒക്കേ ഞമ്മളന്നെ ചെയ്യണം.
പ്പ ഓല് ക്കുകൾക്ക് കിട്ടുന്ന വർക്കുകള് അവിടുന്നൊന്നല്ല കൂടുതല് രക്ഷിതാക്കളും കുട്ടികളാണ് പഠിക്കേണ്ടത്.
ആ പഠിക്കേണ്ടത് അതന്നെ.
ഉം
ഓരോന്ന് വെട്ടാനും പക്ഷികളടതും മൃഗങ്ങളടതും ഒക്കെ ഇന്ന് വെണ്ടക്കക്കറിയാണ് വത്തള് പൊരിച്ചതുണ്ട്
ആ വത്തള് പൊരിച്ചതാ വത്തള് പൊരിച്ചതിവിടിണ്ട് കറി വെള്ളരിക്ക പിന്നെ മീന്റെ മുട്ട വല്യ ആഹ് വല്യ മീനിന്റെ ഇത്ണ്ടാവില്ലേ പനഞ്ഞിണ്ടാവലോ മുട്ട ഇണ്ടാവില്ലേ മീ മുട്ടണ്ട് ഉം
ആഹ് ശരി ആഹ്
അത് കുട്ടികള്ക്ക് ഇഷ്ട അത്. അപ്പൊ അത് മാത്രം അങ്ങനെ വാങ്ങിച്ച് കൊണ്ടന്നിട്ടെ. മ് ആ ചെടുത്തിട്ട് പൊരിച്ചതാ കുട്ടികള് അപ്പം നോക്കുമ്പോ കുറച്ചു കുരുമുളക്കെിടണംന്ന് തോന്നുന്നണ്ട് എരുക്കെ കൊറവായിട്ട് എത്ര ഇത് കിട്ടണ്ട് കുറച്ച് കുരുമുളകും
ആഹ് കുരുമുളകും, ഉപ്പും, മഞ്ഞളൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടാവും അത് അങ്ങനെ ണ്ടാക്കിയാ
മഞ്ഞളും, മുളക്, ഉപ്പൊക്കെട്ടിരുന്നു. പക്ഷെ എനിക്കത് ഇണ്ടാക്കി നോക്കുമ്പോ വേണ്ടത്ര എരുവ് കിട്ടാഞ്ഞിട്ടാ തോന്നണണ്ട് ഞാൻ പറയഞ്ഞിളില് കുരുമുളകൊക്കെ ഇട്ടാ ശരിയാകുന്ന്
ആഹ് അപ്പൊ ഒരുപാട് കിട്ടിയോ
ആഹ് അത് അങ്ങനെ വാങ്ങിച്ചതാണ് ചെറിയമീന്റെ അല്ലേയ്
ആഹ് അശെരി ആഹ് വെല്യെ മീൻ്റെ ആഹഹ് ആഹ് ആഹ് ആഹ് ചെറുത് നമ്മള് മത്തിക്കെണെന്നണ്ടെങ്കി അതിന്റെ കുറ
ആഹ് ആഹ് ആഹ് ആഹ് അത് കൊറച്ചന്നെ ഇണ്ടാവൊ ള്ളു ഇത് ആഹ് ചെറുതിന്റെ അത്ര ടേസ്റ്റ് വല്തിന്റെ ഇല്ലട്ടോ
ആഹ് വെല്തിന്റെ വേറെ ടേസ്റ്റക്കാരം
ആഹ്‌ വേറെ ടേസ്റ്റാണ് പക്ഷെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാണ്ണത് ഞാൻ പിന്നെ അത്യാവശ്യം എരിവുതൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോര്ക്ക് നല്ല ഇഷ്ടൊക്കെ ഉണ്ടാവലണ്ട് അപ്പൊ ഇങ്ങനെെ കാണുമ്പോ മൂപ്പര് ഇങ്ങനെ കൊണ്ട്ര്ന്നതാ അപ്പൊ കൊറച്ചെടത്ത്ണ്ടക്കിയതാ ഞങ്ങൾക്ക് കൂട്ടാൻ ഇനി രാത്രിക്ക് ബാക്കി പിന്നെ ഇണ്ടാ ക്കാ വിചാരിച്ചിട്ട് അപ്പൊ ഫുള്ള് ഉണ്ടാക്കിട്ടില്ല
ഉം ഉം
പിന്നെന്താ
എന്താ കൊഴപ്പൊന്നുംല്ല സുഖാണ് ഇങ്ങനെ പോണ് ചായക്ക് ചിലപ്പുണ്ടാക്കും ചെലപ്പണ്ടാക്കൂല ബേക്കറിയൊക്കെണ്ടെങ്കി ഇണ്ടാക്കൂല അല്ലെങ്കി പിന്നെ ഏയ് ചോറോന്നും തിന്നൂല ചായും കടിയ തന്നെ ചോറൊന്നും ഓർക്ക് പറ്റൂല ചോറ്
ന്തന്നല്ല എന്തെങ്കിലുംക്ക കഴിക്കും ഉം
ഉം
പറ്റൂല
ചായ കടിം തന്നെ ബേക്കറിയോ എന്തെങ്കിലുക്കെ ആയിട്ട് വേണം അവർക്ക്
ഉം
ചോറുംന്നാണന്നെയല്ല ഇപ്പൊ കുട്ടികൾക്കൊക്കെ മടിണ്ടാവ
ആഹ് ഒക്കെ മടിന്നെ പിന്നെ രാവിലെ ചോറ് കൊണ്ടോകും ഉച്ചക്ക് കഴിക്കാൻ ഒരാൾ കൊണ്ടോകും ഒരാൾ അവിടുന്നന്നെ കിട്ടും ഗവൺമെന്റൊണ് അപ്പൊ പിന്നെ ഒരാൾക്ക് വാണം രാവിലെന്നെ ആഹ് ഒന്ന് മുതൽ നാല് വരെ ഗവൺമെന്റാണ് അവിടെ അഞ്ച് മുതൽ റ്റാണ് അപ്പോൾ മോനക്കുള്ളത് വാണം മോൾക്കുള്ളത് അവിടെ കിട്ടും അപ്പ എന്തെങ്കിലും പിന്നെ കൂട്ടാൻ കൊണ്ടോവും ചെറുതായിട്ട് എന്തെങ്കിലും കേങ്ങ് പൊരിച്ചതോ പപ്പടം പൊരിച്ച തോ സോയാബീൻ അങ്ങനെ എന്തൊക്കൊയിട്ടും ചെറിയരു കൂട്ടാൻ കൊണ്ടോക്കും
ഓ അവിടത്തിന്റെ പുറത്ത് എക്സ്ട്രാ ഉം പിന്നെ എന്താ എന്തായാലും കുട്ടികള് വരാ പ്രത്യേകിച്ചൊന്നും ഇല്ല ആഹ് വിളിക്കണ്ട വെറെ ആഹ് എന്ന ശരി കേട്ടോ ഉം
ഉം